ഹലോ
ആഹ് കേക്കാമോ
ആഹ്
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എന്തൊക്കെയണ്ട് വിശേഷ സുഖമാണോന്ന് എന്താ ഈ മഴയൊക്കെ ഉണ്ടാ
ആ മഴക്കണ്ട്
ഇന്ന് യിപ്പ നല്ല വെയിലാണല്ലോ അടവി ഇണ്ടാവെയില്
ആഹ് വെയിലൊക്കെ ഉണ്ട്
ആ പണിയൊക്കെ ആയോ മക്കളൊക്കെ പോയോ
ആഹ് മക്കളൊക്കെ പോയി ഫ്രീയായി
ഫ്രീയ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവല്ലെ
ആഹ്
ഉച്ചക്ക് ത്തേക്ക് ഉുള്ളതും കഴിഞ്ഞോ
ഉച്ചക്കല്ലന്നും ആയില്ല ആക്കണം
എന്താണ് സ്പെഷ്യൽ
ഏ
എന്താ സ്പെഷ്യല് ഇന്ന്
സ്പെഷ്യലായിട്ട് ഇന്നൊന്നും കിട്ടിട്ടൊന്നില്ല ഇപ്പൊ മീന് എന്തെങ്കിലും വന്നാ വാങ്ങണം
ആഹ് കാലത്തേക്ക് എന്താ അപ്പം കാപ്പി
കാപ്പി ദോശ
ദോശ ആ പിന്നെ വേറെ എന്തൊക്കെയുണ്ട്
വേറെന്തായങ്ങനെ പോണേ
മക്കളൊക്കെയെങ്ങനെയാ സ്കൂൾ ബസ്സിലാണോ പോണേത്
ആ.. സ്കൂൾ ബസ്സിലു പോവും. രണ്ടാള് സ്കൂൾ ബസിൽപോകും. ഒരാളംഗൻവാടിയിൽ പോകും
ഓ.. ആ പിന്നെ, അംഗൻവാടി പോന്ന മൂന്നര എത്രയാ മൂന്നരവയസ്, മൂന്നര വയസാണോ, ആ..
ഫുഡൊക്കെയായോ
ആ.. ഫുഡൊക്കെ ആയി. മക്കൾക്കുരാവിലെ ചോറു കൊണ്ടുപോണമെന്നുള്ള കൊണ്ടേ
ആ.. ആ
അതൊക്കെരാവിലേക്കു രാവിലെയതുകൊണ്ടുവീട്ടിലെ പണിയൊക്കെ യാകും.
ആ
ഇനിയിപ്പോ ഇങ്ങനെ ഭക്ഷ ആ.. ഇനി ഫ്രീയായിട്ടിങ്ങനെ ഇരിക്കാം ഫോണു നോക്കി. കൊറച്ചുവെയി കണ്ടിട്ടപ്പോ തുണികളെല്ലാം അലക്കിയിട്ടിട്ടു
ആ.. ആ ഞങ്ങളുമങ്ങനെയാ വെയില് തിരുമ്പിയതൊക്കെ ചിക്കാനുണ്ടേ, മുറ്റത്തുചിലപ്പോലൊരു ഭയം പേരുന്റെ തറവാടു പെരൻ്റെ ഉള്ളിൽ ചിക്കലാ
അ.. ആ. അ. ആ
അതുകഴിഞ്ഞു മഴ പെയ്താ പിന്നെയെടുക്കാൻ പോയിങ്ങനെ പണിയല്ലേ
പണിയല്ലേ, അതുതന്നെ അതുതന്നെയായിവിടെ പണിയുള്ളതിപ്പോ മഴ വരുന്നകാണുമ്പോ അപ്പോ, പോവുക, എടുക്കാ, വരിക..
ആ
ഉം
ആന്നെ, അപ്പൊപിന്ന ങ്ങനെ അയിനോടെ ചിക്ക്യാ ആ.,. പിന്നെ പോയി ഉണങ്ങുമ്പോളെടുത്തോണ്ടുവന്നാമതി
ആ അ.. ആ എന്തേലും കൃഷിയൊക്കെയുണ്ടോ
ഇല്ല, കൃഷിയൊന്നുമില്ല. കൃഷിയ്ക്കൊക്കെ താല്പര്യം കുറവാ ഉം അതൊന്നുമുണ്ടാക്കാനൊരിതില്ല
നിങ്ങൾക്കു കൃഷിയൊക്കെയുള്ള- യാളാ.
ഇല്ല, ചെറിയരീതിയിൽ നമുക്കുകിട്ടുന്ന നമ്മളീകഴിച്ചിട്ടു- ഇടുന്നത്. അങ്ങനെയുള്ളതൊക്കെയുണ്ട്- കൊറച്ച്, അതൊക്കെ കിട്ടുന്നതൊക്കെ. അത്.. ഏത്... എല്ലാവീടുകളിലും- നിൽക്കുന്നകാണുമ്പോൾ നമുക്കുഭയങ്കരആഗ്രഹമാ, നമ്മുടെവീട്ടിലൂടെയതു ണ്ടായിരുന്നെങ്കില്.
ചെടികളൊക്കെ കാ- പൂതിയൊക്കെ, നമ്മടെ- വീട്ടിലുണ്ടാക്കണേ വിചാരിച്ചു.
ഏ.. പക്ഷേ, ഭയങ്കരമടിയാ ആ.. ! മക്കള് മോന് മൂത്താളു മോനാണെ, അപ്പൊ ആൾക്കിങ്ങനത്തെ- യൊക്കെഭയങ്കര ഇഷ്ടാ. ഇവിടെമാങ്ങയുണ്ട്, മാ- അങ്ങ്ഫുള്ളെ പറുക്കി ടുത്തിട്ടു കഴിക്കും. പക്ഷേയിങ്ങനത്തേയൊക്കെ ഭയങ്കരഇഷ്ടാ, അപ്പൊഅടുത്തുള്ള വീടുകളില് സപ്പോ- മറ്റേ ചിക്കൂ പിന്നെ റംബൂട്ടാൻ ഇതൊക്കെ നിക്കുമ്പോൾ ആളു- പോയി ചോദിച്ചിട്ട് വാങ്ങിച്ചിട്ടുകഴിക്കും. അപ്പോ അതൊക്കെ കാണുമ്പോൾ നമുക്കുവിചാരിക്കും, നമ്മുടെ വീട്ടിലൊന്നും വെച്ചു. പാ.. ങ്ങനെ. അതിന്റെല്ലാം തൈഞാൻ വെച്ചു. പക്ഷേയതൊക്കെ യിനി- നാലുകൊല്ല.. മഞ്ചുകൊല്ല.. മാറുകൊല്ലം. കൊല്ലാവണ്ടേ എന്തിരുഅതെല്ലാം കായ്ക്കാന്.
ആ... !
അപ്പൊ അതെല്ലാംവെച്ചു. അതെല്ലാം എപ്പോളുമെപ്പോളും നോക്കുന്നുണ്ട്. പോയി നോക്കുന്നുണ്ട്, നമ്മളു- വെക്കുമ്പോളത്തേക്കും നമുക്ക്- അതുവളരുന്നോ- യില്ലയോന്നുനോക്കാൻ ഭയങ്കര- ക്യൂരിയോസിറ്റി യായിരിക്കും.
ആ.. അങ്ങനെയോരോ- തൈയ്യൊക്കെ നടാനൊക്കെയാഗ്രഹം- തന്നെവേണേ. തക്കാളീന്റെ തൈയ്യ് അങ്ങനെയൊക്കെ- ഓരോതൈയ്യുണ്ടുതൊടു ലയാ ആ... ! അയിമ്മക്ക് ശ്രദ്ധല്ല!
അത് ഫസ്റ്റ് ഫസ്റ്റ് ഞാനും അങ്ങന്നായിരുന്നു, ഉമ്മ എന്റെ ഉമ്മ കൊണ്ടുവന്ന് ഇടെ. വെക്കുമ്പോഴത്തേക്ക്. നട്ടിട്ട് പോകുമ്പോ- നോക്കണം വെള്ളം ഒഴിക്കണന്ന്- പറഞ്ഞിട്ട് പോവും. ഞാനൻ നോക്കലുംല്ല കാണലുംല്ല. മക്കളുടെ ബക്കന്നെണെ. ഇപ്പൊ മക്കള് എല്ലാരും, എല്ലാരും ഇത് ചെറിയ ആള എൽ. കെ. ജീ, അംഗൻവാടിലായിരുന്നു, ഇപ്പ എൽ. കെ. ജി. ലോട്ടാക്യപ്പോ, അപ്പ എല്ലാരും സ്കൂളിൽ പോയി കഴിയുമ്പോ, ഇപ്പോ അതിന്റെറട്തൊക്കെ ഒരു- ഇഡ്രാസ്റ്റ് വന്നു.
ആഹ.. !
അല്ലെങ്കില് എനിക്കും അങ്ങനെ- അന്നെ ഭയങ്കര മടിയ.
ഹം.. ! ഞാനൻ വീട്ടിൽ ന്റോടെ വീട്ടിലും, അങ്ങനെ പിന്നെ ചെടികളും, അങ്ങനത്തെ വളർത്ത- അങ്ങനത്തെ സംവിധാനം. പിന്നെ അങ്ങനത്തെൊരു താല്പര്യം ആദ്യയിട്ടു ഇല്ല. അങ്ങളെ വീട്ടില് സ്ഥലം വല്ലാ ഇല്ലാ. ത്ത വീടേയ്‌ന്ന്, ചെറേ വീട് അയ്‌ല്- ചെറെ സ്ഥലത് - മൂന്ന്, നാല് സെന്റ് സ്ഥലത്ത് ഒരു- പെരേയ്ന്ന് അപ്പൊ അവിടെങ്ങനെ ചെടന്ന് വള- നമുക്ക് അങ്ങനെ ഒരു കണ്ടരു സീരിയസ്നസ്, ചെടി അങ്ങനെ വളർത്തിയാണ്ട്ള്ളെ. അപ്പൊ അമ്മുക്ക് അമ്മക്ഒരു വീടായാലും അമ്മക്ക് അ്മക്ക ഒരു താല്പര്യം ന്നീല്ല ചെലോൽക്കാ ഒറ്റ വീടായാലുംണ്ടാവും. താൽപര്യങ്ങലെക്കെ. നമ്മക്ക് അങ്ങനത്തെ താൽപര്യം ഇതരെ വന്നില്ല, നീ മക്കോക്കായ മക്കക്കുല്ല. ഉം ഇങ്ങനെ പെരി- കൂടി അട്ചേരാ, തോത്ത ഒക്കെ- നന്നാക്ക വൃത്തിയാക്ക, അതേനൊള്ളൂ. ഉം.. അങ്ങനത്തെ ഒരു ജോലിയന്നൊള്ളൂ!
പിന്നെ മ മഴയത്ത് ഈ, അ അസുഖം പനി അങ്ങനത്തെൊന്നും- ഇല്ലായിരുന്നല്ലോ അല്ലെ?
ഏഎ അങ്ങനതെ ഇ തൊന്നുഇല്ല! നമ്മ കൊറച്ച് സലം ഉള്ളതായ- നമ്മള് വൃത്തി കൊണ്ട്- ന്നടക്കുന്നോണ്ടേ.
ആ അല്ല ക്ലൈമറ്റ്, അല്ല ഈ- കാലാവസ്ഥ മാറി മാറി വരുമ്പഴ്. പെട്ടെന്നുള്ള മഴയും, പെട്ടെന്നുള്ള- ചൂടും. എല്ലാട്ത്തുണ്ട് അസുഖം.
ആ.. അങ്ങനെ ഒക്കെ ഇവിടെ- ചുറ്റുവശോക്കെ പനി ഇവടൊക്കെ പറഞ്ഞേക്ണ്ട്.
ആ അതെ ഞങ്ങളെവ്ടിം ഞങ്ങളെവ്ടിം അടുത്തുള്ളവർക്ക് എല്ലാർക്കും ഇങ്ങനെ പനി പനി ആ ഇതൊക്കെ പർഞ്ഞ് കേൾക്ക്ണ്
അങ്ങൻത്തെ കൊഴ്പ്പൊന്നുല്ലന്നേ രട്ടോ അത് പറയാനും പറ്റൂല. പിന്നെ ഞങ്ങളവ്ടെ ഞങ്ങളെരു കുടുംബത്തിലൊരാൾക്ക് ഒര് മഞ്ഞപ്പിത്തൊക്കെ ബാധി
ച്ചോ. പക്ഷേ കേൾക്കുമ്പോഴത്തേക്ക് പേടിയോ ഓരോ അസുഖങ്ങള് എന്തൊക്കേല്ലേ.
ആ
പിന്നെ ന്നവേറെന്താ അവിടേ തോ തോട് പുഴ
ഔന്നില്ല അങ്ങൻത്തെ മലകളാണ് ഞങ്ങളവിടെ തോട് പുഴകളൊന്നില്ല.
മലയുണ്ടോ ഏ അപ്പൊ നല്ല ഭംഗിയായിരിക്കെ
ആ അ
മഴയത്ത് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലേലോ?
ഇല്ല ല്ല ല്ല
ആ
ഹസ്ബെന്റന്താ ചെയ്യ്ന്?
ഹസ്ബെന്റ് പൊർത്താണ്
ഏ
ആ ആ മക്കളൊക്കെ വെല്ല്യകു
ആഹ് വല്ല്യത് ഏഴാം ക്ലാസ്സിലെത്തി, അഞ്ചില് ഏ അങ്ങനെ പോണ് ണ്ട്
മൂന്നു പേരെന്ന്യാ
ആ മൂന്നുപേര്
ആ ആ
അപ്പൊ മക്കളെക്കെ പോയിട്ടാകുമ്പോഴ്ത്തേക്ക് ഭയങ്കര എനിക്ക് സത്യത്തില് രണ്ട് ഏ
അല്ല നമ്മക്ക് വീട്ട്ജോലിന്നെണ്ട് ഇട്ക്കാമാ ത്രം, ന്നാലും നമ്മളയ്ന്റെടേല് ഓരോ കോളിങ്ങിട്ട്യാ ഔങ്ങനെ ചെയ്യാനുള്ളൂ.
ചെല്ല് കിട്ടുന്ന അവസര ലെ ലേ പിന്നെ എന്താ ഉപ്പേരിക്ക്ണ്ടോ?
ഏ
ച്ചക്കറിം
ഏ പച്ചക്കറിയെന്ന അങ്ങൻതെ തൊന്നുല്ല ഒക്കെമ്മള് പൈസൊട്ത്ത് മാങ്ങനേണ് കൃഷിയായിട്ടൊന്നുല്ല. ഉം പിന്നെ വെള്ളത്തിലൊക്കെങ്ങക്കെങ്ങനെ
വെള്ളത്തിന് ഞങ്ങക്ക് ബുദ്ധിമുട്ടൊന്നുല്ല, പക്ഷെ അങ്ങോട്ട് ഞ ഏ ഉമ്മാടെ വീട്ടിലോടെ അങ്ങോട്ടക്കെ വെള്ളം ഒണക്കായി കഴിഞ്ഞ ഭയങ്കര ചൂടല്ലേ ചൂട് സഹി ക്കാൻ പറ്റാത്ത ചൂടല്ലേണ്ടായത് അപ്പ ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടു
ഞങ്ങളങ്ങനെ ഞങ്ങളെ ഞങ്ങളെ വീട്ടിലൊക്കെ അങ്ങനെ വള്ളല്ലാഞ്ഞി ഭയങ്കര ബുദ്ധിമുട്ടേനി ഓൽക്കൊക്കെ ഓലൊക്കെ പോ അവിടെ ഒരു തോ പോയണ്ട് കൊർച്ച് കൊറേ പോണം. അങ്ങട്ട് പോവു അലക്കാനൊക്കെ അപ്പൊ ഞങ്ങളോണ്ട് വല്ല നിക്കാനും പോല് ല്ല. വള്ളല്ലാത്തോണ്ട് വള്ളല്ലാഞ്ഞ പിന്നെ എല്ലാർക്കും കെതിയേടും അല്ലേ. ഉം ഒരാള് വന്നാലും ഔഒര് ബുദ്ധിമുട്ടാ വള്ളല്ലാത്ത സമയത്തേ അപ്പൊ പിന്നങ്ങണ്ട് പോവലുല്ല
പൈപ്പ് ലൈൻ ഇല്ല അങ്ങോട്ട്
പൈപ്പ് ലൈനില്ല
ഇല്ലാ അപ്പ
അയിന് അങ്ങളവടെപ്പൊ പുതിയതായിട്ട് പ വീടെടുത്തതാണ് ആദ്യള്ളോൽക്കൊക്കെ ആ വെള്ളണ്ട് ഞങ്ങക്ക് ആ വെള്ളം കിട്ടിട്ടില്ല ഞ്ഞി അങ്ങനെ എയ്തി കൊടുത്തൊക്കെ റെഡി ആവണം
ആ ആ
ആ ആ
അ അപ്പ പിന്നെ ഉമ്മ മരിച്ചും ചെയ്ത് പിന്നെ ആ സയലൊക്കെ വിട്ടും ചെയ്ത്
ഇട്ട ആ ആ ആ
മ്മാക്ക് വെള്ളം ഇല്ലാഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടെ ഞങ്ങളോടെ അവടെ ഇവിടെക്കെ ങ്ങനെ കൊണ്ട്ന്ന് നിർത്തലേയ്നി ആ പിന്നെ മ്മാക്ക്ങ്ങനെ ഷുഗറ് ക്കെ കൂടി സുഖല്ലാതായി അങ്ങനെ പിന്നെ മ്മ മരിച്ചു മരി രിച്ചപ്പ പിന്നെ ആ വെള്ളത്തിന്റെ ഇതൊക്കെ നിന്നു ഇനിയിപ്പ അത് സൊയലാകൊന്നില്ല
മഴ സമയത്ത് പിന്നെ പ്രശ്നം ഒണ്ടാവെ
ആ അയിനവടെ കെണറ്ണ്ട്
കെണറ്ണ്ടോ ആ ആ
അയ്ന് കെണറ്ണ്ട് അ മയയാല് വെള്ള ണ്ടാവും മഴക്കാലം ലാസ്റ്റ് വെള്ളണ്ടാവൂല്ല ഏ പിന്നെ ഏപ്രിൽ മെയ് മാസത്തില്
വെള്ളണ്ടാവൂല ഓ ഞങ്ങളാടെ ഉമ്മാടെ ആ ഞങ്ങള ടെ ഉമ്മാടെവ്ടെ അങ്ങനെന്നേണ് കനാലും ചാലെല്ലാം ഉണ്ട് അട്ത്ത് അപ്പൊ അതിലെക്കെ പോയിട്ടാണവര്
വള്ളം ഉപയോഗിക്കല് ഞങ്ങളാടെ ഒരു തോട്ണ്ട് കൊറ്ച്ച് നടന്ന് പോണം ഞങ്ങള് വണ്ടിമ്മെപോകാണെ അങ്ങനെ പോവലെല്ലാരും ന്നിട്ട് തിരുമ്പ്യാണ്ട് ആ വണ്ടിമ്മെലണ്ട്കൊണ്ട്രും
കൊണ്ട്രോ ആ
പിച്ചു
അപ്പൊ നമ്മള് അങ്ങനെ ചെയ്യുമ്പൊഴ്ത്തേക്ക് പിന്നേ തിപ്പോ അവിടെ പൈപ്പ്ലൈന് വന്ന് പ്പ അതോണ്ട് ആ ആഴ്ചയിലൊരുദിവസേ വെള്ളൊള്ളൂ പക്ഷെ ആഒള്ള ടൈമിലെന്നെ മാക്സിമം ടാങ്കുകൾ വാങ്ങിച്ച് വെച്ച് നറച്ച് നറച്ച് വെക്കും അങ്ങനെ തീരെവറ്റിപോയില്ലാ ഒരു തൊടിയൊക്കെണ്ടാവും തൽക്കാലം നമുക്ക് കുടിക്കേണ്ടുള്ള വെള്ളംണ്ടാവും
ആ
പക്ഷെ കഴുകാനും കുളിക്കാനും അങ്ങൻത്തെക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആ
പിന്നെഈ മിഷനിലൊക്കെ ഇടുമ്പോഴേക്ക് അതിലക്കെ വെള്ളം കുറെ വേണ്ടേ
ആ മെഷീൻല്ടാ വെള്ളം വാണേ വള്ളംല്ലാതെ മിഷീൻല് കറങ്ങാന് ഒര് തിര്മ്പല് രണ്ട് തിര്മ്പല്ലല്ലൊ പ്പമ്മള് ഉപയോഗിക്ക്ണ്
ആ അതെന്നെ
ഏ ബക്കറ്റിലാണേ അത്രവള്ളം ചെലവുണ്ടാവുല
ആ
ഇതൊരു കർക്കലറങ്ങിയാ വള്ളൊയ് വാക്കി പിന്നൊരു കർക്കലറ്ങ്ങി പിന്നെ വള്ളൊയ് വാക്കി ഇതന്നെല്ലേ പണി
പണി ഏ